ആഹ് കേക്കാവോ ആഹ് കേക്കാം കേക്കാം ആഹ് മഴയുണ്ട് മഴ ഇപ്പ ഒന്ന് തോ ചോർന്ന് നിൽക്കണതേള്ളൂ മഴയുണ്ടായിരുന്നു ഉം ഇത്രേം നേരം മഴയായിരുന്നു ഇപ്പൊ ഒന്ന് കഴിഞ്ഞു ഉം
ഇങ്ങോട്ട് നല്ല മഴയാ
ആണോ ആഹ് എ എവിടെ? ക്ക് റെഡ് അലേർട്ട് ആണ് ഇന്ന്
ആഹ് ഇന്നെവിടെക്കെയോ ഒണ്ടെന്ന് തോനുന്നു അത്. ജില്ലകളില് ന്യൂസില് കണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇന്നലെ കാലാവസ്ഥ കണ്ടപ്പോ ഞങ്ങക്ക് ഒന്ന് അവധിയൊക്കെ കിട്ടൂന്നക്കെ വിചാരിച്ചതാ പക്ഷെ അവധിയൊന്നുവില്ല.
ഇവിടെ എന്റെ നാട്ടില് ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഉച്ചക്ക് പന്ത്രണ്ട് മണി അടിപ്പിച്ചായി ടിച്ചപ്പൊ
അതേല്ലേ ആ ലേറ്റ് ആയാ
ആ ലേറ്റ് ആയിരുന്നു ഇന്നപ്പം ഇപ്പോ ചോറ് കഴി അത്രയും ലേറ്റ് ആകും
അതെല്ലേ ആ
ആഹാ സ്പെഷ്യലൊന്നുമില്ല ഇന്ന് രാവിലെ ചപ്പാത്തി ആക്കിയിട്ടുണ്ടായിരുന്നെ അ പ്പാത്തിതന്നെ കഴിച്ചു. ഉച്ചക്ക് ഞാൻ അങ്ങനെ ചോറ് കഴിക്കലിപ്പ കുറവാ അധികം ഇല്ല.
ആഹ് ഞാനും ഇപ്പൊ അങ്ങനെ കഴിക്കല് കൊറവ പക്ഷെ ഇന്ന് കഴിച്ചൂട്ടോ
ആഹ് ഞാൻ അധികം കഴിക്കൂലേ എനിക്കിഷ്ട്ടോള്ള കറിയൊക്കെ എണ്ടെങ്കി ഞാൻ കഴിക്കുവേ. ഇതിപ്പാ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ വീട്ടിലെ അമ്മയൊക്കെ ആക്കുമ്പോം ഞാൻ വേണങ്കിൽ രണ്ടു നേരം ചോറ് കഴിക്കും മൂന്നു നേരം കഴിക്കും ദിവസം ചോറ് മൂന്ന് നേരം കഴിക്കുന്ന ദിവസണ്ട്
അതെലേ ആഹ്
ഏഹ് ഇവടെ ഹസ്ബൻഡിന്റെ വീട്ടില് അങ്ങനെ എൻക്കി ഞാൻ വെക്കണ മീൻകറി എനിക്ക് അത്ര സെറ്റ ആവില്ല ബാക്കി കറികളൊക്കെ വെക്കും പക്ഷെ മീൻ കറി മാത്രം എങ്ങനെ വെച്ചാലും കറക്റ്റ് അകൂല
അതെ ലെ ആഹ്
ആഹ് അപ്പൊ അങ്ങനെ മോളാ
മോന്
മോന അ അഹ് ആ ഹ ഹ
ഒരാള് സ്കൂളിൽ പോയി ചെറുതാ
എത്ര വയസായി
ഈ മാസം ഫസ്റ്റ് ബർത്ത്ഡേ
ഒരു വയസ്സ് ആവുന്നേള്ളൊ
ആ ഒരു വയസാകുന്നേ ഉള്ളു അപ്പൊ ഞങ്ങിങ്ങനെ ഞങ്ങള് മാത്രമേ ഇന്ന് വീട്ടിലുള്ളൂ എല്ലാരും ഓരേ വഴിക്കൊക്കെ പോയേക്കുവ
ആ ഹാ ഹാ ഇപ്പഴും നല്ല വികൃതിയാണല്ലേ
ഇങ്ങനെ എടുത്തോണ്ട് നടക്കുമ്പോ മഴ പെയ്യുന്ന കാണുമ്പോ ഒച്ച ഒണ്ടാക്കുന്നയാ
ആണല്ലേ എവ ഈ ഏഹ് എന്റെ മോന് ആറ് ആറ് മാസം ആയിട്ടുള്ളൂ ആറ് മാസം ആക്ന്ന്
അതേലേ ആഹ്
ആ ആപ്പ അതവല്ല ഹലോ
കമലുവോ
ആഹ് ക കമരും കമന്ന് കിടന്നാ ഒറക്കം തന്നെ
അതേല്ലേ ആഹ്
ഒറക്കം ഫുള്ള് കമന്നു കിടന്നാ
ആഹ് നേരെ നടക്കൂല
ഇല്ല നിവർത്തി കിടത്തിയാലും അവനാണെ നീ ഇങ്ങനെ കാലെല്ലാം ഇട്ട് ഇങ്ങനെ കാലൊക്കെ ഇട്ട് അടിച്ചിട്ടെ ഇങ്ങ ട്ടുവേ ഞെട്ടി ഞെട്ടി ആ ഞെട്ടി എഴുന്നേറ്റ് കരയും തൂണീ ചാരിയും കെടന്നുറങ്ങും അല്ലെങ്കി കമങ്ങി കെടക്കും ആ അധികം കമിങ്ങനെ കെടപ്പില്ലേ കമിയാൻ തുടങ്ങിയ പിന്നെ കമങ്ങിയന്നെ ഫുൾ ടൈം കിടക്കല്
തൊട്ടിലാണോ കിടത്തുന്നെ
ഇല്ല തൊട്ടിലിൽ കെടക്കില്ല ഞാനേ എന്റെ എന്റെ വീട്ടിലൊക്കെ പോകുന്ന നേരത്ത് അവടെ തൊട്ടില് കെട്ടും ഇവിടെ ഇവിടെ റൂമില് തൊട്ടില് കെട്ട എടവില്ല ഇവിടെ ഒരു കൊള ത്തൊണ്ട് ആ കൊളത്തില് കെട്ടാന്നാ വിചാരിച്ചെ പക്ഷെ അത് നേരെ ഫാനിന്റെ ഇടയ്ക്കാ വരുന്നെ അപ്പൊ നമുക്ക് കെട്ടാൻ പറ്റ റ്റില്ലല്ലോ
ആഹ് അതെ
ഇല്ല്യ ഉ ഉം കൊ കയ്യില് കൊണ്ടിരന്ന് ട്ടി ഈ മറ്റേ നമ്മക്ക് ഈ കതകിന്റെയൊക്കെ വിചാകിരി ഇരുന്നാടുകണക്ക് ഈ ആടലാടുവാരുന്നു പൊറക്കെ നടുവിന്റെ പണി തീരുവാ
ഞാനും ഇവനെ തൊട്ടി കെടത്തിട്ടില്ല
ആഹ അങ്ങനെ എനിക്ക് താല്പര്യല്ലായിരുന്നു തൊട്ടില് കിടത്താൻ
ഇഷ്ട്ടം ഇല്ലായിരുന്നു തൊട്ടില കിടത്തി കഴിയുമ്പോ പിന്നെ നമ്മള എന്റെ വീട്ടി ആയിരുന്ന സമയത്ത് അവിടെ റൂമില ഇടാൻ പറ്റില്ല അവിടെ ഫാനിന്റെ കൊടുത്തുള്ളോണ്ട് അവിടെ കിടക്കാൻ പറ്റില്ല പിന്ന ഇപ്പറത്തെ റൂമിൽ നോക്കുമ്പോ അവിടെ കിടത്തന്നേരം കരയുബോ ഞാൻ എണീട്ട് അങ്ങോട്ട് പോകേണ്ടിവരും
ആഹ് ആഹ് ആ
ക്ക്‌ മടി അപ്പൊ ഞാൻ പറഞ്ഞു കൊച്ച് എന്റെ കൂടെ കിടന്നോട്ടേന്ന് പറഞ്ഞു അങ്ങനെ കൊച്ച കൂടെത്തന്നെയായിരുന്നു കിട ഇപ്പോ അതുകൊണ്ട് മാറ്റിയിട്ടില്ല ഇവിടെ വന്നപ്പോ ആണെങ്കിലും മാറ്റിയിട്ടില്ല
ആ അങ്ങനെ
ഓറോ
എന്തോ എന്തോ
ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞോന്ന്
അയ്യോ ഇല്ല ചോറോടൽ ഈ മാസം അതിനെപ്പറ്റി ഞാനും ഹസ്ബൻും ഇപ്പൊ പറഞ്ഞൊണ്ടിരിക്കയായിരുന്നു ചോറ കൊടുപ്പിന്റെ കാര്യമൊക്കെ അപ്പ ആഹ് ഇപ്പൊ ഇപ്പ എന്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായി വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചപ്പോഴും അമ്മ പറയ ചോറ് പെട്ടെന്ന് കൊടുക്കണം എന്നിട്ട് വേണം എനിക്ക് കൊ കൊച്ചിനന് കൊച്ചിന് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കികൊടുക്കാൻ ഞാൻ പറയും കൊ ച്ചിന്റെ ഇഷ്ടങ്ങളൊെങ്ങളടു തന്ന് പറഞ്ഞ റ്റുള്ളത് ആ ഞാന എൻറെ അനീത്തി രണ്ട് പെമ്പിള്ളേര് അമ്മയ്ക്ക് ഇവനെ വല്യ ഇഷ
ആ ആദ്യത്ത ആൺകുട്ടിനെ
ആ ൺകുട്ടിയൊണ്ടേ
ങ്ങളും ആറു മാസ ആയപ്പം കൊ ഇല്ല രണ്ടും മോനാ മൂ ത്തത് മോന സ്കൂള് പോയി രണ്ടാം ക്ലാസ്സില് ഉം ആറെ ആറ് ശേഷം കിട്ടിയ ഞാം തന്നെ
എന്തോ
ആറേ, ഏഴു വർഷത്തിന് ശേഷം കിട്ടിയതാ രണ്ടാമത്തെ കുഞ്ഞിനെ
ആഹ് ആഹ് ആഹ്
അങ്ങനെ കുഞ്ഞ് കൊറെ നേർച്ചെ വഴിപാടും കാഴ്ചകളൊക്കെ നടത്തി കഴി
എന്തെല്ലോ പറയണണ്ട് കാര്യായിട്ട് വ വർത്താനം പറയന്നെ
ഇതുവരെ പറയില്ല അമ്മ പപ്പ അങ്ങനെയൊക്കെ പറയും പിന്നെ ഡാന്നോ എന്തൊ ക്ക്യാ അവനെ വിളിക്കുന്നേ കേക്കാ രാ വിലേ അവന് സ്കൂളിൽ പോവാൻ വേണ്ടി ഒരുങ്ങിരി ക്ക്യാര്ന്ന് അന്നേര ഇവൻ പോയിട്ട് ഇവന്റെ മുഖത്തിന്റെ ഒരെണം കൊട്ത്ത് ചെറുത് അപ്പ അതിന് വേദന എടു ഇപ്പ അതും മുഖം പൊത്തീറ്റ്. ഇങ്ങനെ ഇരുന്നു അത് . അടുത്ത കയ്യും കൂടെ പിടിച്ചു മാറ്റിട്ട്
അടുത്തടിച്ചല്ലേ
ആഹ് അപ്പ ഞാ ഞാൻ ചോയിച്ച് ആ എന്റെ കൊച്ചിനെ തല്ലിയന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ പോത്തുണ്ട് ഒറ്റ ഒരെണം.
എന്നെ ഒ ഇണക്കി നോക്കിയാൽ നമ്മള് ത തല്ല സമ്മതിച്ചതിരിക്കണ നല്ലത് എന്തെ
രുത്തകേട് കൂടുതലാന്ന് പറയുന്നെ കേട്ടിട്ടിണ്ട്.
ആഹ ശരിയാ നമ്മള് ഉള്ളതായണ്ട് കുറച്ച് കൂടുതൽ കൊഞ്ചി ജിക്കും. അപ്പോ പക്ഷേ കോള് വെർണണ്ട്.
ഇല്ല ഇല്ല കൊഴപ്പ ഇല്ല അത് ആരോ വിളിച്ചതാ.
അല്ലെ ഞാൻ പറഞ്ഞത് എന്തെന്നാ അടിക്കാൻ സമായിക്ക് ക്കെതിരിക്കാനാല്ലത് വഴക്കൊന്നും പറയല്ലേ അടിക്കാൻ കയ്യൊങ്ങും പ വെ കയ്യില് പിടിച്ച വെച്ചിട്ട ഒംത്ത് നമ്മളെ ഒത്തിരി ഗൗരവത്തില് നോക്കിയാമതി അങ്ങന രണ്ടൂന്ന് വെട്ടാം മനസ്സിലാവൂല. അവർ അങ്ങനെ അടിക്കാൻ പറ്റ് അല്ലാതെ ഞാൻ പറഞ്ഞെന്ത്ന്ന ചെലപ്പ ഇനി നേഴ്സറിയിലൊക്കെ പോവുംമ്പഴേ അവിടെ ചെന്ന് കുരു കുരുത്തക്കേടൊക്കെ ഒപ്പിക്കും
ആ അത് ശെരിയാ പക്ഷെ ഞാന് വെച്ച് ഞാൻ വഴ പറഞ്ഞപ്പ ഇവനെന്താന്നറിയോ ചെയ്യുന്നത് നല്ല വഴക്ക് പറഞ്ഞു അന്നേരം ഇവര് ചിരിച്ചിട്ട് പിന്നെ ആ അവന്റെ വിചാരം ഞാനെന്തോ തമാശ ക്ക് പറയുന്നെ അതാഹ്
ആഹ് അവർക്കറിയത്തില്ലല്ലോ അത് പിന്നെ പറ്ഞ്
അടിക്കരുത് ഇനി അടികിട്ടുന്നുക്കു അപ്പുറം ഞാൻ ചെറിയൊരു അടി ഇങ്ങെ തട്ടും പോലെ കാണിച്ചു കഴിഞ്ഞാലും പിന്നെ ഇരുന്ന് ഭയങ്കര ചിരിയാ
ഞാന് ഞാൻ ആഹ് ആർക്ക അറിയത്തില്ലല്ലോ അത് വേറെ കാര്യം.
തല്ലന്ന് അവന്റെ വിചാരം രസമായിരിക്കും വിചാരം.
നമ്മളെ നമ്മള ഇവര് തല്ലുമ്പോ ഒന്നിച്ചിരിക്കാ അല്ലെങ്കിൽ ഇങ്ങനെ കരണലെ ആക്ഷന ഒക്കെ കാണിക്കുമ്പോ അവര് പറയാ ആ എന്തോ അമ്മയ്ക്ക് അത്ഷ് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ചേട്ടനത് ഇഷ്ടപ്പെട്ട ആ ഇങ്ങനെ വിചാരിക്കും നമ്മളിപ്പോ പലതും വഴക്കു പറഞാ മുതിർന്നൊര് വഴക്ക് പറയാൻ നിക്കും കുഞ്ഞല്ലേ കുഞ്ഞല്ലെന്ന് പഷെ കുഞ്ഞാണ് വല്തായി വര് തിന്നത് അവസാന ആ നേരത്തെ എന്തേലും തരികിട ഒപ്പിച്ച നമ്മളെ പറയും.
അതെ ആഹ അത് ശെരിയാ നീ കൊഞ്ചിച്ചേന്റെന്നാ പറയുള്ളൂ. ഇവിടെ മൂത്തത് പിന്നെ ഇത്രയും ഗ്യാപ്പാആയിട്ടുള്ളോണ്ട് എല്ലാരും കൊഞ്ചിച്ച് എന്റെ വീട്ടിലെ ആദ്യത്തെ കുട്ടി ഇവര്ടെ ആദ്യത്തെ കുട്ടി അങ്ങനെപ്പല്ലാരും കൊഞ്ചിച്ച് കൊഞ്ചിച്ച് രണ്ടാമത്തെ കുട്ടി വന്ന് കഴിഞ്ഞിട്ട് ഇവന് കാര്യാണ് പക്ഷെ ഇവൻ ഭയങ്കര ദേഷ്യ ഇവന് എന്തേം പറയുമ്പത്തേ ഒരു സാധനം നമ്മള് കൊണ്ടുവന്നിട്ട് കൊ ന്തായി കൊടുത്തു നിനക്ക് മേടിച്ചില്ലാന്നൊക്കെ പറയുമ്പോത്തേക്ക് ഭയങ്കര ഒരു ദൂരു ഹിത പെട്ടെന്ന് ഫീല് ചെയ്യും പെട്ടെന്ന് അപ്പത്തേക്ക് കണ്ണൊക്കെ നെറയും നമ്മളങ്ങനെ അവന്റെ വിചാരം ന പ്പൊ കുഞ്ഞാവ വന്നപ്പോ അമ്മക്ക് എന്നോട് ദേശ്യ വേണ്ടയ അങ്ങനെയൊക്കെ ഒരു ചിന്ത കേറി പോന്ന് എനിക്ക് പിന്നെ ഭയങ്ക
ആഹ് ആ അത് ശരിയാ അത് വേറെ കാര്യാ എന്തോ
ഡെലിവറിന്റെ ടൈമില് വരെ ഇവൻ എന്റെ കൂടെ ഹോസ്പിറ്റലിൽ ഇണ്ടായിരുന്നു കുഞ്ഞാവ ഒ ഉണ്ടായപ്പോളൊക്കെ
അതും വേ മ്മള് ചെലപ്പോ നമ്മളിപ്പോ ഇത് കുഞ്ഞല്ലേന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടന്ന് നമ്മൾ മൂത്താളത്ത് പറയും ക്ഷവര് വിചാരിക്കും വ കുഞ്ഞ്യാവന്നപ്പോ അമ്മക്ക്ന്നെ ഇഷ്ടമല്ല അത്രയും ദെവസം കിട്ടിക്കൊണ്ടിരുന്ന കെയറ് നമ്മള് ഇളയാൾടടുത്ത് പോവുമ്മം അവർക്ക് പെ ട്ടെന്നൊരു ഒറ്റപ്പെടല് ഫീലിയ്യും
ആഹ് ഒറ്റപ്പെടല് ഫീലെയ്യും
അങ്ങനെ അങ്ങനെ ഴത്തികുഴി എങ്കി എങ്കി പിന്നെ ച്ചീനീ ഞാൻ ചെലടത്ത് ഇങ്ങനെ കേട്ടിട്ട്ണ്ടേ ങ്ങനെ അപ്പം നമ്മളെ ഇളയാണ് ഇതിപ്പ എന്റെ പരിചയത്തില് എന്റെ അമ്മേടടു ത്ത് വർക്കെയ്യണ ഒര് ആളൊണ്ട് അപ്പ അവര്ക്ക് മൂ ത്തത് രണ്ടോര് ആങ്കൊച്ച് മൂത്ത കൊച്ച് മൂത്തവനിപ്പ തന്നെ പത്ത് പതിനാറ് വയസ്സൊണ്ട് പക്ഷെ എളയത് തീരെ ചെറുതായി പ്പ രണ്ട് വയസ്സാവാൻ പോണതേ ഉള്ളൂ അവന് അപ്പഴേ അപ്പൊ അത്രേം ഗ്യാ പോന്നില്ലേ പത്ത് പതിനഞ്ച് വയസ്സ് ഗ്യാപ്പ് വന്നില്ലേ അപ്പഴേ ഈ ചേച്ചി വന് ഭയങ്കര കാര്യാ എളേതിനങ്ങനെ കൊ ഞ്ചിച്ച് നടക്കു ത്തോന് നല്ല അതിന്റെ നല്ല ദേഷണ്ട് പക്ഷെ എളയവന്റെ അടുത്ത് സ്നേഹുണ്ട് അവന് ഭയങ്കര കാര്യ ആ അവനെ വിളിച്ചോണ്ട് നടക്കും പക്ഷെ അമ്മയും അച്ഛനും ഇവനെ ശ്രദ്ധിക്കണില്ല എന്നുള്ളൊരു ഈഗോ അവനുണ്ട് എപ്പോഴും ആ ആണ്ടേ അപ്പച്ചനും എന്ന ഉപദ്രവിച്ച അതൊക്കെ അതൊക്കെ കൊണ്ട് നമ്മുക്ക് ആ ഒരു ഫീൽ അവരെ മനസിലുണ്ട ക്കാതിരിക്കണെ ഏറ്റവും നല്ലത്.
ആഹ് ഇപ്പത്ത മക്ക മക്കളല്ലേ നമു ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥയായി പോകും.
സത്യം ഇപ്പൊ ഓരോ ഓരോന്നും കാണുമ്പോളാണ്ലെ
ഞാൻ പിന്നെ അവൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മനസ്സിലാവു ട്ടോ അവനെല്ലാം മനസ്സില ഇച്ചിരി ബോൾഡ് ആൾ ഇച്ചിരി ബോൾഡ് ആയിട്ടെല്ലാം നമ്മള നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്നത് കൊണ്ട്
ആഹ് അത് നല്ല കാര്യാ.
എനിക്കും ഒരു ഹെല്പ്പ് ഇപ്പൊ കുഞ്ഞിനെ കുറച്ചു നേരം മോൻ നോക്കോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എവിടെയും പോകും വരെ അവൻ നന്നായിട്ട് നോക്കും. അതുകൊണ്ട് അവനെക്കൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പേ ഉള്ളൂ ഇപ്പൊ ഒരു നേരം ഇവിടെ ആളില്ലെങ്കിലും എനിക്ക് പേടിക്കാനില്ല അവൻ ഇവിടെ ഉണ്ടെങ്കില്.
ആഹ് ആഹ് ആ ഞാനിപ്പോ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഡെലിവറിം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ നൂല്കെട്ടും കഴിഞ്ഞിട്ടാ ഞാൻ എന്റെ നാട്ടില് പോയതേ. അപ്പഴേ അവിടെ ആഹ് അപ്പൊ എന്റെ അമ്മേടെ അനിത്തിടെ മക്കളുണ്ട്, അപ്പൊ അവര് ചെറുതാ, ഒരാള് അഞ്ചിലും ഒരാള് നാലിലാ. അപ്പൊ മൂത്തത് അപ്പ ഞാനേ ഞാൻ ഏഹ് മൂന്നാം ക്ലാസ്സിലെന്തോ പഠിച്ചോണ്ടിരുന്ന നേരത്ത് കുഞ്ഞമേടെ കല്യാണം കഴിഞ്ഞി പോണ്. അല്ല അപ്പൊ ഏ ഇവൻ മൂത്തആള് മൂത്തത് ആൺ കൊച്ചാ കുഞ്ഞമ്മക്കുള്ളത് അപ്പൊ അവനെന്ന് പറയുമ്പെ